അല്ല ഉം എന്താ അങ്ങനെ പോക്കണ്ട്
ഉ പിന്നെ ഇങ്ങള് മഴ ചോർന്നു സുച്ചിട്ടമാതിരി പെരും മയ പെയ്തു ഇപ്പ വെയിയില് പൂച്ചന്റെ കുറുക്കന്റി ഇതിന്റെ കല്യാണം പറഞമാതരി
ഇവിടെ മഴ തന്നെയാണ് ഉം
മഴ കുറവല്ലല്ലേ കഴിഞ്ഞ വർഷത്തെത്ര മഴ പെയ്തില്ലല്ലോ
ഇല്ലയാ
ഉം എന്താവ മയ പെയ്താലും പ്രശ്ന കുറഞ്ഞാലും പ്രശ്ന
ഉം അയെനാ പറഞ്ഞ
ഒക്കെ
പിന്നെ വേറെ എന്തൊക്കെയണ്ട് എന്നിട്ട്
വേറെ എത്താ അങ്ങനെപോണ് ഇങ്ങള് ചോറൊക്കെ ഒന്നായിട്ട് വെക്കലാ
ആ ഞങ്ങള ഒന്നായ്റ്റ് വെക്കലാ
ഏ അവിടെ ഇങ്ങളെ ഇമ്മാക്ക് പറ്റേക്കും
ആ ആ ഇമ്മാക്ക് കെ ഇപ്പൊന്നുമല്ല അങ്ങനെ വെച്ചാല ഒന്നും എന്താ പോയി രണ്ടു നേരം വെച്ചിട്ട്
അതെ ഞാ എന്തായതി ഇപ്പോ ചെിലക്ക് പിന്നെ ചപ്പാത്തി ഉള്ളോൽക്ക് പിന്നെ കൊഴപ്പില്ല ഇച്ച് പിന്നെ ചപ്പാത്തി ഒന്നും ഇഷ്ട്ടമില്ല അന്തിക്കെന്നും ചോർതന്നെ കി ഞാൻ ഏഴ് ഏഴ്ണീന്റെ മുമ്പ് ഭക്ഷണം കഴിക്കും
ആ അതെന്താ അത്ര നേരത്തെ ഭക്ഷണം കേഴ്ക്ക്ണ്
അതാ നല്ലത് ഇക്ക് അങ്ങനെ ചെയ്യലായയും ചെയ്ത്ക്ക്ണ് കടന്ന ഭക്ഷണം കഴിച്ചേക്ക് ഉറങ്ങാൻ പറ്റും കടക്കാൻ കഴിയൂല കെതിയേടാ മക്കൾക്കും കൊടുക്കും ഞാന നേരത്തെ മൂപ്പര് കയ്യ്ചൂലാട്ടോ ഞങ്ങള് കയിക്കും ആ ആ ശരിക്കും നമ്മളേ ഉറങ്ങണീന് രണ്ട മണിക്കൂർ മുമ്പ് ഞമ്മള് ഭക്ഷണം ദയിക്കണം ഇത് തത്താ ചോറ്ങ്ങട് പള്ള നിറച്ച് തിന്നാ എന്നിട്ടണ്ട് കടന്നുറങ്ങ ഉച്ചക്ക് പിനേ യേതാലും അങ്ങനെയാണ് അന്തിക്കും അങ്ങനെ കാട്ടണ്ടെല്ലോ കരുതി ഞാൻ
ആ ആ പിന്നെ ന്ന്ട്ട് വേറെന്താണ് അപ്പൊ അങ്ങനൊക്കെയാണ് കഥന്ന് പറയാ പെൺകുട്ടീന്റെ ഒക്കെ ഒരു അവസ്ഥ ഇനി കൊറെ കാലം കഴിഞ്ഞാാലൊക്കെ ഒന്ന് ആലോചിച്ചോക്കാം
അതന്നെ പറഞ്ഞെ ന്നട്ട് ഈ ഈ ഈ കുട്ടിക്ക് ആകൊരു മകളന്നെ ഉള്ളൂവൽക്ക്
അല്ലല്ല മൂന്നാളുണ്ട്
ഏഹ് ബൽതാ അങ്ങനെ പോയത്
വലുതല്ല രണ്ടാമത്ത്
പോയിറ്റാ അവര് അറിഞ്ഞത്
പോയന്റെഷം തന്നെ തോന്ന്ണ്ട്
ഇതിനു മുമ്പോന്നും ഇങ്ങനെ ബന്ധള്ളത് അ
ആഹ് അറിഞ്ഞിട്ട് ഇവിടെ പൂട്ടിടൊക്കെ ചെയ്തീനു ഓള് പോകുംന്നൊക്കെ വിചാരി ച്ചിട്ട് ഇവിടെ പൂട്ടിടൊക്കെ ചെയ്തിന്ന് പിന്നെോള് സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ട്ന്ന് പറഞ്ഞിട്ട് വെല്ലെ പേരെന്ന്‌ എങ്ങനെയൊക്കെ മുങ്ങിയതാണോള്ള്
പിന്നെ വന്നിട്ടില്ല
പിന്നെ അങ്ങനെ പോയിട്ടാണ് നിക്കാഹ് കല്യാണൊക്കെ കഴി
ഞാൻ പറയാ വല്ല കള്ളും കഞ്ചാവും ഒക്കെ ഉണ്ടോന്ന് ആർക്ക്റിയലേ
ആക്കറിയാ ഓള് അനുഭവിക്കേണ്ടിവരും
അനുഭവിക്കണ്ടാവും അതുകൊണ്ടാണ് ഒന്നും ആരും അറിയാത്തത്
ആഹ് അതോന്നുഅല്ലാ ദൂരായ കാരനെ പിന്നെ ഇങ്ങത്തെ ഒരാളപ്പല്ലേ പൊയിക്ക്ണെ അപ്പ ആരും അന്വേഷിക്കാനും നിക്കൂല
അതന്നെയാണ് ആര് അന്വേഷിക്ക്ണ് ഇങ്ങനെക്കോടെ മനുഷ്യനെ വെറുപ്പി ച്ചാണ്ട് അതോ! ! ! ! ! ! ! ! ! !
ഉം ആതന്നെ പറയ്ണ് അപ്പൊ അങ്ങനത്തൊക്കെ ഓരോന്നക്കെ ആഹ് ഇങ്ങനത്തെപ്പോ ഓരോന്ന് കേൾക്കുമ്പോ നമ്മുക്ക് പേടി യാണെ അപ്പൊ ഞാൻ വേഗം ഏതെലും ഒന്നിനെ എൻങ്കേജ്മെന്റ് ആണ്ട് കഴിച്ചിട്ട പിന്നെ വിളി ക്ക്ണ്ടെങ്കിൽ അവരെറ്റ് വിളിച്ചാണ്ട്‌ നടന്നോളും
അതന്നെ
ആഹ്
അല്ലെങ്കിൽ പെൺകുട്ടികളായ സമാധാനംല്ല പേടിയന്നെആണ് എങ്ങനെ ആലോചിച്ചാലും
ഉം ഞാനെതന്നെ പറഞ്ഞെ ഏതേലും! ! ! ! ! ! ! ! ! ! പോയാ നമ്മളെന്താകാട്ടാ
ഞ്ഞ് പ്പ തെ ആഹ് ആ പെണ്ണ്ന്പ്പൊരു എന്തെക്കാരം പ്പ അതിന്റെ അവസ്ഥ അള്ളാഹു അഹ്‌ലം എന്താണെങ്കിലുമിപ്പോൾ ഓള് തിരിച്ച് വരൂല്ലോ അനുഭവിച്ചാന്നല്ലാതെ
ആഹ് തി അനുഭവിക്കും ചെയ്യും ലാസ്റ്റ് അല്ലെങ്കിൽ അവനവന്റെ ജീവിതാണ്ട് അവസാനിപ്പിക്കും
അതന്നെ അങ്ങനെയാണ് ഇങ്ങനെ പോയൽതൊക്കെ
പിന്നെ പഠിപ്പുണ്ട് അപ്പൊ അതിനനുസരിച്ചോള് എന്തെങ്കിലും എന്തിനെങ്കിലും എന്തെങ്കിലുംമൊക്കെ ചെയ്യും ഓള് ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിക്ക്ണ് ബി
ഇത്രയും കാലം ഈ പെണ്ണീനെ ഇബല് പാത്തച്ചെ ക്കെനി കെട്ടിച്ചാതെ
അതന്നെപ്പ ഞാനും പറയണുന്നത് അതെന്നെ കൂടുതൽ കൂടുതൽ പഠിപ്പിച്ച ഇതാണ് അവസ്ഥ
അല്ല പിന്നെ അല്ലെങ്കിൽ നിക്ക ങ്ങൾ പറഞ്ഞ മാതിരി നിക്കാഹ്‌ കഴിച്ചിട്ടാണ്ടോ എൻഗേജ്മെന്റ് അങ്ങനെ എന്തെലും ചെയ്ത്കാണ്ട് പഠപ്പിചൂടെ ഇതിങ്ങനെ എത്രീം
അതിനു പെണ്ണ് വേണ്ടാ വേണ്ടാ വേണ്ടാ പറഞ്ഞെട്ക്ക് ഇങ്ങനെ എന്തേലും ഉണ്ടാവുമായിരിക്കും ഇതിപ്പോ മ്മക്ക് നമ്മൾക്ക് മ
ആദ്യം തന്നെയുള്ള ബന്ധയ്ക്കാരെ
ആഹ് ഞമ്മക്കിപ്പ ഇതൊന്നും അറിയില്ലല്ലോ കുട്ടികളെ മനസ്സിൽ എന്താണ് ഏതാണ് ഒന്നും ഉ
പിന്നെന്താന്നപ്പൊ പണ്ടത്തൊതിരിയല കുട്ടികക്ക് ഫോണും
മ് അതന്നെ അതന്നെ
ഫോൺ വാങ്ങിക്കൊടുത്താ പിന്നെ കുട്ടികൾ കുട്ടികളെ ഇഷ്ടത്തിന് ജീവിച്ചല്ലേ
ഇപ്പൊ ഫോണില്ലാതെ മക്കൾക്ക് പറ്റൂല്ലേ ഇപ്പ ഏത് ഏഴിലും എട്ട് ഇപ്പൊ അതിന് ഒമ്പത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും വരെ ഫോൺ വേണം
ഉം ഞാൻ ഇന്റെ മക്കളോട് പറയുംഎന്താ അനക്ക് പ്ലസ് ടു കഴിഞ്ഞാലും ഒന്ന് ഫോൺ തരൂല അനക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാപ്പിള തരിയാണെങ്കി മാങ്ങാന്നല്ലാതെ അറി ഞാൻ
ആഹ നമുക്ക് തോന്നാണ് കൊറച്ച കഴിഞ്ഞ അതുപോലെന്നെ തന്നെത്താനണ്ട് ഫോണ ആക്കും
ഉം
ഉം നിന്റെ ഒരു പഴയ ഫോൺ ഇവിടെ കാടന്നുണ്ടായിനി അത് എടുത്തിട്ട് ഇന്റെ പെണ്ണന്നെ അക്ക് സിം എടുത്ത് ഇത് ഇന്റെ ഫോണന് സുഖം സൗകര്യം ഉണ്ടാവല അപ്പൊ നമ്മള് തന്നെ അങ്ങട്ട് ചെയ്തു കൊടുക്കും
ആഹ അതന്നെയാണ് എപ്പഴും ഫോണ് വണേ
ആഹ അപ്പൊ പിന്നെ ഒന്ന് കേടന്നിണ്ട് ഓല്ക്ക് അങ്ങട്ട് കൊടുത്ത ഓല് അതായിട്ട് അങ്ങട്ട് ഇരുന്നോളും നമ്മക്ക് ശല്യം ഉണ്ടാവൂല ലോ നമ്മളെന്നു നെറ്റ് അങ്ങട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചട്ട് നമ്മളാണ് ചെയ്ത കൊടുക്കേ
അങ്ങനത്ത തന്നെയാണ് ഇവിടെ ഇങ്ങ പറഞ്ഞ സത്യ ഇവിടെ ഫോണുണ്ട് സിമ്മില്ലാത്ത അയിക്ക് വൈഫൈൽിച്ചില്ലേ കുട്ടികള് കാരണം എന്താന്നോ ഞമ്മളെ ഫോൺ നമ്മളെ ഫോൺ നമ്മളെആവശ്യത്തിന് കിട്ടൂലേ
ഈ ആ് അതന്നെ ഇപ്പ ഫോൺാവരുത അല്ല ഇപ്പ വൈഫൈ അവര് ഇൻസ്റ്റ എടുക്ക വാട്സആപ്പ് എടുക്കണ് ഫേസ്ബുക്ക് എടുക്കണ ഒക്കെലെ എടു ഉം അതന്നെ പറയുന്നു ആഹ ഒക്കലക്ക്
ആഹ
ഉ ഇങ്ങനൊക്കെ തന്നെ എന്തായാലും മക്കള കാക്കട്ടെ എല്ലാ മക്കളയും ഹലോ
അല്ലെ
ഏ ആ ഇടക്ക് എന്താ റേഞ്ച് നിങ്ങളെ അവിടുത്തെ പ്രശ്ന തോന്നുന്നുണ്ട്
ആഹ
ഉം പിന്നെ വേറെ എന്തൊക്കെയ ഉണ്ട് എന്നിട്ട്
വേറെ എന്താ അങ്ങനെ പോണ ചോറൊക്കെ എന്തേ
ചോർക്കെതാ ഈ മത്തളും കറി മത്തള മൊച്ചത്
ആഹ അതന്നെയണപടി ബത്തല് പൊരിച്ചതും ഉപ്പേരി പററക്ക
ഉം ഉം
അ
പിന്നെ വേറെന്തോ എന്താണ് എന്നിട്ട് എന്തപ്പ പറയാൻ പോയല്ല പതിനേഴ് കൊല്ലായിങ്ങ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ
ആഹ
ഉം പിന്നെ അവിടെ ഇമ്മീ ഇപ്പ ഒക്കെ ഇല്ലെ ഇപ്പ ഉണ്ടോ
ഇവിടെ ആരുംല്ല ഇവിടെ ഇമ്മി ഇപ്പ ഒക്കെ മരി ച്ച്ക്കണ്. അവിടെ ഇന്റെ ഇമീം ഇന്റെ ഇപ്പി ഇൻക്ക് രണ്ട് അങ്ങളാരും വലിയ ആങ്ങള പെണ്ണ് കെട്ടിക്ക്ണ് നാത്തൂനും ഉണ്ട് ഞാൻ മാത്രേ ഉള്ളു പെൺകുട്ടി
ഏ ഇമ്മി ഇപ്പി ഇല്ലേ
ഉണ്ടേ ഞാനാണ് വലുത്
ഏ
ഇന്റെ ത്തായ രണ്ടാങ്ങളാര്
മ്മ് മ്മ്
അതിന്റെ അൻചെറുതിനാ പെണ് നെരെണ്ടപറഞ്
ആഹ് ചെറുതിനെ മൂത്ത കെട്ടിട്ടുണ്ടാവുല്ലേ
ഓള പ്രസവത്തിന് കൊണ്ടയ്ക്കുന്നു എട്ടാം മാസാണ്
ആഹ ഓൽക്കക്കെന്താ പണി ചക്കമാർക്ക്
ഓ ദുബായില് മാനേജറാ വലുത് രണ്ടാമത്തെ പിന്നെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽഡ്മ എന്താ അഡ്മിനിസ്ട്രേഷ അങ്ങനെ തോലെ
ഹിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത എവിടെയാണ് പഠിക്കുന്നത്
ഓ പഠിച്ചു ജോലിയാണ് ഇപ്പൊ ബാംഗ്ലൂര്
ബാംഗ്ലൂര് ജോലി ചെയ്യാ എന്റെ എന്റെ പെണ്ണ അത് ഇടുക്കണ വെച്ചിട്ടായിന്ന് പിന്നെ എലോരും അമമ്മ ക കേറിയിരിക്ന് അപ്പൊ അത് കാരണം
അത് നല്ല സാലറി ഉണ്ട് അയിന് അവന് നല്ല സാലറി ഒക്കെ ഉണ്ട്
ഓക്കണ്ട്
ആഹ
അധ് ബാംഗ്ലൂര് ആയിട്ടാണ്
ആഹ വൈന അതന്നെ അവിടെ നിക്കണതേ ഇവിടെ ഇവിടെ കുറവാണ് ആഹ പത്ത അപ്പൊ ഇനി പുറത്തക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പ നിക്കാ കഞ്ഞിട്ട് പോകല്ല ഇങ്ങനെ നിക്കാണ്
ഉം ഉം ഉം ഓള ഓ ഡിഗ്രി ഇടുത്തിന്നാ
ആഹ
ആ ഡിഗ്രി ഉണ്ടായ കാരണാണ് ഒന്നും കൂടി ഇത്ള്ളത്
മ്മ്
ഉം
മറ്റോ പിന്നെ ദുബായിലാണ്
ആഹ ആഹ എന്നിട് നാത്തൂന് അവിട തന്നെ ഓന്റെ അടുത്തന്നെ
അല്ല ഓള് അവിടെയിനി ഇപ്പൊ വള്ളലുലപോ ഇങ്ങട്ടു പോന്നാ
ഉം ഉം പിന്നെ നാത്തുനിക്ക് വേറെ കുട്ടികൾുണ്ടാ
ഇല്ലേ ഫാസ്റ്റ്ത പ്രസവത്തിനു കൊണ്ടയിക്ന്
ആഹ ആ
ഇപ്പ നാലഞ്ചകൊല്ലായി നാലുലോലായി
ആഹ ആഹ പിന്നെ എന്നിട്ട് വേറെന്താ ചായ പരിപാടിക്കെ ആവാനായില്ലേ
ഉം വലിയ മൂടൊന്നുംല്ല എത്തെങ്കിലും കുത്തി കളകി കൊടുക്കണം ച്ച
ച് മക്ക് എന്തെങ്കിലൊക്ക കുത്തി കലിക്കി കൊടുത്തു മക്കലെ നൊക്കികൊ
ആഹ
നല്ല രസണ്ടാകുംന്നാല്
എന്നും ഇതന്നെ ഒരു പണിയാണ് രാവിലെ നേരംമ്പളക്ക ചോറ്ണ്ടാക്ക കൂട്ടാ ഉണ്ടാക്ക എന്നും ആലോചികനിം എന്നും ഒരു ലെവലല്ലോ ഇപ്പൊ അധ് എന്നും ഒരേ പണി ഒരേ സിസ്ടം
ഉ എന്തായാലും ജോലിക്കോ എന്തായാലും ജോലിക്കോണ്ടിവരും പിന്നെ
മം
അത് നോക്കുമ്പോ ഇതില്ക്കും അടങ്ങാറാണ് ഇത്
നീ ഇപ്പ ഇപ്പൊ നാലല് ദിവസംയച്ചപ്പ ഇങ്ങനെൊരു പണിണ്ട് വേറൊരു പണി ഇല്ല അ അതാണ്ത ഒന്നന്നരം പണി ആയി പോയിലെ
അല്ലാഹുവേ വ്യജ എന്തായാലും
ഉ
ഉം
അങ്ങനെയൊക്കെ അങ്ങനെ പോണ്ട്
ഉം
പിന്നെ അതന്നെയാണ് കഥ വലിയ കഥയാണ് ഇപ്പത് പറയണെങ്കിൽ കഥ കൊറെ തുടരും
ഉം
ഇന്നായിക്കോട്ടെ പിന്നെ വിളിച്ചണ്ട്ട്ടോ
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി